കെടന്നി കെടക്കാണ്ങ്ങനെ
ആഹ
ഉം ഇങ്ങള്‌ കെടന്നീല്ലേ
ഇല്യ ഞാൻ കെടന്നീല്ല മക്കളേക്കൊറക്കി അപ്പൊതാ പ്പൊ ഏ ഞാന് കൊർച്ച് ക്ലീ വൃത്തിയാക്കൽപണികളൊക്കെ ചെയ്തോണ്ട്ക്കാ
ഏഹ് അത് ശെരി കഴിഞ്ഞിട്ടില്ല നേരം വെയ്കിയോ
ആഹ് അത് ഭർത്താവ് വരാൻ നേരം വൈകി
ആഹ് അത് ശെരി ആഹ് ഓലെന്താ ചെയ്യ്ണെ
അവര് കച്ചോടാണ്
ആഹ് ആഹ് അത് ശെരി
പ്പം പീട്യ പൂട്ടി വരാൻ നേരം വൈകും
ആഹ്
ഉം ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു കഴിച്ച് പ്പങ്ങനെ ഏഹ് രാത്രി പത്തിരി കട്ടിപ്പത്തിരില്ലേ
ആഹ് അശെരി ഏ ഇപ്പൊ ചോറയ്ക്കെല്ല
ആ ചോറുച്ചക്ക് ചോറാണ് പിന്നെ രാത്രി ആരും ചോറ്ന്നൂല പ്പം ആഹ് പത്തിരിം കറിയുവാണ് കഴിക്കല്
ആഹ് ആഹ് ആഹ് ചോറ് ഉപ്പേരി കറി അങ്ങനൊക്കാ
അഹഹ്ഹാ
അപ്പ രാത്രി അത്ണ്ടാക്കണൊ
ഏ രാത്രി ഇണ്ടാക്കൂല രാവിലെ തന്നെ ഒരു തവണേണ്ടാക്കൊള്ളൂ
ആഹ് ആഹ് ആഹ് അയ് ശെരി ആഹ് ആഹ് മീന് പൊരിക്കേ അല്ലെ കറി വെ ക്കോ
ആ അത് കൂടുതല് പൊരിക്കലാണ് ചിക്കനേ പറ്റൊള്ളൂ മക്കക്കേ ആഹ് അ അങ്ങനെ പിന്നെ ചിക്കന് പൊരിക്കലാ കൂട്തലും
ആഹ് ആഹ് ആഹ് മീന് കിട്ടില്ലേ അവിടെ
ഓ മീൻ കിട്ടു മീൻണ്ടാമ്പോ മീനായാലും പൊരിക്കു അങ്ങനെ
ആഹ് എപ്പോഴും ഏ അധികോം ചിക്കന് എന്നെല്ലേ
അധികം ചിക്കന ന്നാലേ ഭക്ഷണം കഴിക്കൊള്ളു മക്കള് അപ്പ പിന്നെ ചിക്കനാ അധികം വാങ്ങല്
ആഹ് ആഹ് ആഹ് ശെരി
ഇങ്ങളെങ്ങനെ
ഞമ്മള് ന ഇവ്ടെ മീന് നല്ലോണം കിട്ടും അപ്പ പിന്നെ മീന് ഏ ഇന്ന് ഉച്ചയ്ക്ക് ചോറും വെള്ളരിക്കറിയും മീൻ പൊരിച്ചതും ഒക്കേര്ന്ന് അപ്പോ രാത്രി മ ഇത്തി ലേശം മുളകിട്ട് പിന്നെ കട്ടിപ്പത്തിരിച്ചുട്ട്.
അത് ശരി
ഉം മക്കക്കൊക്കെ നേരത്തെ അത് കൊടുത്ത് കിടത്തിയതാ പിന്നെ. ഹുസ്ബൻ ഏഹ് ഭർത്താവ് ഇപ്പ വന്നിപ്പോ ആഹ്. വന്നപ്പോ അവരെക്ക് ചൂടോടെ അപ്പം. പത്തിരി ചുട്ട് കൊടുത്ത് ആഹ് മീൻ പൊരിച്ച് കൊടുത്ത് അങ്ങനെ ഇതാ ഇപ്പൊ പാത്രമൊക്കെ കഴുകയാണ്.
ആഹ് ശരി.
ഇന്ന് രാവിലെ ആഹ് ആഹ് രാവിലെ ഇനി മോൾക്ക്. പോവാനുണ്ട് അപ്പം കൊറച്ച് ചെമ്മീന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ അതൊന്നു ഒരുക്കി. ക്കാൻ നേരണ്ടാവില്ല പിന്നെ ചെറിയൊരു മോനുണ്ടല്ലോ അപ്പൊ രണ്ടു വയസ്സായിട്ടുള്ളു ചെലപ്പോ എണീറ്റ് കരഞ്ഞാല് ബുദ്ധിമുട്ടാവും അപ്പൊ ഞാൻ വിചാരിച്ച്. അതൊന്ന് റെഡിയാക്കി ഒന്ന് കഴുകി വൃത്തിയാക്കി. വെക്കാന്ന് ഇപ്പപ്പ ആഹ് പണി ചെയ്തൊണ്ട് നിക്കാ.
ആഹ് ആഹ് ശരി അന്റെ മോള് എത്രലാ പഠിക്കണേ?
മോള്
എൽ കെ ജി ആഹ്ശരി
ആഹ് മോന് രണ്ട് വയസ്സ്, നാളെ മോന്റെ ജന്മദിനാ.
ആഹ് ശരി രണ്ടാം വയസിന്റെല്ലേ
ആഹ് രണ്ടാം വയസ്സിൻ്റെ അപ്പം അപ്പം നാളത്തേക്ക് ഇനി എന്തെ സ്പെഷ്യൽ ആക്കേണ്ടി വരും. മോൾക്ക് പെട്ടെന്ന് പിന്നെ രാവിലെ വേഗം പോകേണ്ടി ആയോണ്ട്. വേഗം എന്തെങ്കിലും ആക്കി കൊടുക്കാം.
അത് ശരി
ആഹ്
കൊണ്ടോണം അല്ലല്ലേ എൽ കെ ജി, യു കെ ജി ഒക്കെ.
ആഹ് കൊണ്ടോണം അവൾക്കെ. രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ വേറെ ക്ലാസ്സുണ്ട്, ഉച്ച വരെ ഒന്നേമുക്കാൽ വരാണ്. ക്ലാസ്സ് ഉള്ളത് അത് കഴിഞ്ഞിട്ട്. രണ്ട് മണി മുതൽ അഞ്ച് മണിവരെ സ്പെഷ്യൽ ഏഹ് അങ്ങനെ പ്രത്യേക ക്ലാസ്സ് കൊടുക്കൂല്ലേ. എഴുത്തൊക്കെ റെഡി ആവാൻ വേണ്ടിട്ട്, ആഹ് ആഹ് എഴുത്തൊക്കെ റെഡി. വേണ്ടിട്ട് വേറെ ക്ലാസ്സ് കൊടുക്കണ്ട് അപ്പം ചോറ് രാവിലെ പോകുമ്പോ കൊണ്ടപോകും പിന്നെ വൈകിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ചെത്തുക.
തന്നെ ചെറിയ മക്കളല്ലേ ടൈം ഒക്കെയുണ്ട്.
അഞ്ച് മണിക്ക് വിടുള്ളൂ അഞ്ചര
ആഹ് തന്നെ അത് ശരി അതെങ്ങനെയാണ്. അതായിട്ടുള്ള അതെന്നെ അങ്ങനെ യു കെ ജി, എൽ കെ ജി, എന്നുള്ള.
ആഹ് എഴുത്തൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിട്ട് പ്രത്യേക ആയിട്ട് കൊടുക്കുന്ന ക്ലാസാ
ആഹ് ആഹ് ശരി
പിന്നെ അവ അവരെ പഠിപ്പിക്കുകേം ചെയ്യും
ആഹ് ആഹ് ശരിയല്ലേ ആഹ് ശരി.
മക്കളൊക്കെ നല്ലേണം പഠിക്കുവോ?
ആഹ് കൊഴപ്പമില്ല അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോക്കുന്നുണ്ട് മോൾ ഇപ്പൊ ഈ കൊല്ലം എൽ കെ ജി യിൽ ചേർത്തിട്ടേ ഉള്ളൂ. മോന് മൂന്നിലാണ് മോന് മൂന്നാം ക്ലാസ്സിലാ ഓനൊക്കെ കളിന്റെ ഒരാളാണ്, ആൺ കുട്ടികളാകുമ്പോ പിന്നെ ഇപ്പൊ. അങ്ങനെ ആയിരുന്നില്ലേ ഉം. ഓള് ഇപ്പൊ ചേർത്തട്ടേ ഉള്ളു അപ്പോൾ തന്നെ തുടങ്ങണെ ഉള്ളൂ. ക്ലാസ്സൊക്കെടുത്ത് ഇങ്ങനെ തുടങ്ങുന്നേള്ളൂ ഉം.
ആഹ് എന്റെ മോന് നല്ല കുരുത്ത് നല്ല വികൃതിയാണ്. അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കു ആഹ് പെൺകുട്ടികളെ നമുക്ക് എത്രയും നോ ആൺകുട്ട്യളെ കൊറച്ച് ബുദ്ധിമുട്ടാണ്
അതെ അതെ അക്കെ കളി കൂടുതലായിരിക്കും എനിക്ക് കളിക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രേള്ളൂ പഠിക്കാൻ പറഞ്ഞാ ഭയങ്കര മടിയാ
ആഹ് അതന്നെ പിന്നെ മോളെ പഠിപ്പിച്ചോട് ക്കുന്നൊക്കെ മോനാ ആദ്യം പഠിക്ക്ന്നത്
ആഹ് അത്ശരി
ക്കില് വേഗം കേറോല്ലോ
ആഹ് അതെ
ഉം അപ്പൊ ഞാൻ വിചാരിക്ക ഖറ ഖുറആനൊക്കെ ഇപ്പൊ പഠിപ്പിക്കായിരുന്നു ഒക്കെ ചൊല്ലി കൊടുത്താലൊക്കെ വേഗം ക്യാച്ച് ചെയ്യുന്നുണ്ട്
ആഹ് അത് ശരി ആഹ് തിബിയാന് അങ്ങനത്തെതിലാണോ ചേർന്നത്
ആഹ് അങ്ങനെ ചേർത്താന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കും പക്ഷേ രണ്ട് വയസ്സായിട്ടുള്ളൂല്ലോ
ആഹ് മൂന്ന് വയസ് മൂന്നര വയസ്സൊക്കെ ആവണം അല്ലല്ലോ തിബിയല്
ആഹ് അങ്ങനാവണം തോന്ന്ന്നു ഞാൻ അയിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല മൂന്ന് വയസാവാണ്ട്പ്പ നോക്കീട്ട് കാര്യല്ലല്ലോ
ആഹ് അതെ അതെ
മഴണ്ടോപ്പവ്ടെ?
ഇന്ന് മഴ കൊറവായിരുന്നു ഇണ്ടായിന് ചെറിയ തോതിലൊക്കെങ്ങനെ ഇണ്ടായിനു പക്ഷെ എന്നാലും അധികം ഇല്ല ഇനി ഇന്നലൊക്കെ നല്ല ഇന്നലിം മിനിയാണൊക്കെ ആയിട്ട് നല്ല മഴണ്ടായിനു ഇന്ന് കൊറച്ച് കൊറവ്ണ്ടോ ഇന്നോ?
ഉം കൊറച്ച് നേരോന്ന് വെയിലറച്ച് പിന്നെ മഴന്നെ ഇപ്പൊ മഴ പെയ്യുന്നില്ല കേട്ടോ ഇപ്പ അവിടെ പെയ്യ
ആഹ് ഇല്ലല്ല എപ്പും ഇവിടില്ല
ആഹ് ആഹ് പെയ്ന്നില്ലല്ലേ ഉം ഉം പിന്നെ രാവിലത്തേക്ക്ന്താ ദോശേ?
ആഹ് ദോശക്കാരിയല്ലേ വെള്ളത്തി ഇട്ടണ് ഇല്ല ഇടലിക്കല്ല അരച്ച വെക്കേണ്ട ഇഡലിയാണെങ്കിൽ ഒന്ന് അരച്ച് വെച്ചിട്ടില്ല
അരി വെള്ളത്തിട്ട്ട്ടേ ഒള്ളൂ
പച്ചരി ദോശ ചുടാന രാവിലെ എത്ര മണിക്ക് എണീക്കും
അഞ്ചഞ്ചര അതൊക്കെയാണ്
ആഹ് ആഹ് അപ്പൊ കുട്ടികളൊക്കെ ചോറും കൊണ്ടവോ?.
ആഹ് ചോറ് കൊണ്ടോണം മോക്ക് കൊണ്ടോണം മോന് ന്ന സ്കൂള് കിട്ടും
ആഹ് ആഹ് അതുശരി മോക്ക് എന്താ ചോറന്നെ കൊണ്ടോവല്ലേ പത്തിരിയോ
ചോറന്ന കൊടുത്തേക്കല ആ ഒരു നേരം കഴിക്കണല്ലേ പ്പ കൂട്ടത്തിലാമ്പോങ്ങനെ കഴിച്ചോ ക്കം പൊരിച്ചൊക്കെണ്ടായാലും ഓക്കൊര് ഇഷ്ടാണ് കൊറച്ചായാല് കൊറച്ച് കഴിക്കും അപ്പൊ പിന്നെ ചോറെന്നെ കൊടുത്തേക്കല് കടി വേണ്ടെന്ന് പറഞ്ഞപ്പം കൊടുക്കല് ഇല്ലോളെ മദ്രസീലാക്കിട്ടില്ല്യ. നി അടുത്ത വർഷൊക്കെ ചേർ ഏതാൻ വിചാച്ചിട്ട് മദ്രസ്സേൽ ആക്കിട്ടില്ല മോന് പോണം ഏഴര ആവുമ്പോ ഒക്കെ ഓര് പോവും മദ്രസ്സക്ക് അപ്പൊന്ന് ചായക്കെ കുടിച്ചിട്ട് പോകണം.
ആഹ് ആഹ് ആഹ് പിന്നെ സ്കൂളിലേക്ക് പോവാൻ പിന്നെ വീട്ടിൽ വന്നിട്ടല്ലേ പോവാ?.
ആഹ് വന്നിട്ട് ഒമ്പതേകാലിനാവുമ്പോ മദ്രസ വീടും ഒമ്പതരാമ്പോ വീട്ടിലെത്തും പിന്നോല്ക്ക്ടെ നടന്ന് പോവാനേ ഉള്ളു സ്കൂൾക്ക് അപ്പൊ പിന്നെ ഉം ഇവിടെ പിന്നെ പലെ ഇപ്പണ്ടാവുമ്പം ഓല ആക്കി കൊടുക്കും കൂടുതല് അങ്ങനെ ആക്കി കൊടുക്കലാ.
ആഹ് ആഹ് ആഹ് പ്പാക്കെന്താ പണി
പ്പവിടെ കടേല് ഫാർമസീലാണ്
ആഹ് ആഹ് ആഹ് പിന്നെ വീട്ടില്ങ്ങള് മാത്രെള്ളൂ ഇങ്ങളും ഫാമിലിയും
ആഹ് നമ്മളെ ഉള്ളൂ. നമ്മള് വേറെ താമസിച്ചണ ഒറ്റക്കാണ്. തർവാട്ടിലു മ്മി പ്പി ഓലൊക്കെണ്ട് ഇവിടെ നമ്മള ഒറ്റൊക്കെള്ളൂ ഞാനും രണ്ടു മക്കളും ഹസ്ബൻ്റെ തന്നെയുള്ളു.
ആഹ് ഹാഹാ
ഇങ്ങളെങ്ങനെ ഫാമിലി ആയിട്ടാണോ എൻക്കോ ഇല്ലല്ല നമ്മള് വീട്ട് ജോലിയല്ലെ ഉള്ളൂ. ആ അതന്നെ ആ അതെ ആഹ് ആഹ് അത് മക്കള് പോയി കഴിഞ്ഞാ പിന്നെ വരുവോളം ഓരോ പണികളല്ലെ? നീക്കു
ആ അത് ന്നെ അത് തന്നെ ഓരോന്നും ഉണ്ടാവല്ലോ.
ആഹ് അതെ ചെയ്ത് തീർക്കാന് ഞാൻ പ്ലസ് ടു വരേ പോയിട്ടൊള്ളു
ആഹ് ആഹ്
ഉം നിങ്ങളന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ.
ഇല്ലില്ല ഞാന് ഫോണി കൂടിങ്ങനെട്ട് കുട്ടിക ക്ലാസെടുത്ത് കൊട്ക്കലുണ്ട്
ഉണ്ടോ അഹ് ശരി എന്തെതിലും എന്താ അതിലാണ്
ഇതില് ഉം ശാസ്ത്രത്തില്
ആഹ് അല്ല അല്ല വാവി ഇങ്ങനെ കമ്പനികൾ ഉണ്ടല്ലോ?.
അല്ലല്ല അതല്ല കുട്ടികൾക്ക് ഹയർ സെക്കൻഡറി
ആ അങ്ങനെ അത്ശരി
ഉം
ട്യൂഷന് പോലല്ലേ
ആ ആ ഉന്നത വിദ്യാഭ്യാസത്തിന് ട്യൂഷൻ. അഹ് ഞാന് ഉന്നത വിദ്യാഭ്യാസം കഴിഞ്ഞതാ
ഏന്ന് അത്ശരി അപ്പൊ രാവിലെ ആയിരിക്കൂലേ ക്ലാസ് എങ്ങനെ വൈകുന്നേരോ
ആഹ് രാവിലെ ആറ് മണി മുത ഏഴ് മണി വരെ ഞാൻ കൊടുക്കല് ചെറുത്ള്ളേതിനോണ്ട് ചെറുത് കരയുല്ലോ.
ആഹ് ആഹ്‌യ് ശരി
അപ്പം സൗണ്ടില്ല്യാതെടുക്കണ്ടേ
ആ അതെ എട്ക്കല് ല്ലേ?. ആഹ് അയ് ശരി എങ്ങനെ ഒരു കുട്ടി എങ്ങനെ കൊറേണ്ടോ ക്ലാസായിട്ട് ആ
ത്തം ഒര് ഞാ ഒരു മണിക്കൂറെപ്പം കൊടുക്കുന്നുള്ളൂ പ്പത് ആ സമയം എക്ക് ഫ്രീ ഓ പ്പ ഇങ്ങനെ ഒഴിവ് സമയം അതേ ഉള്ളൂ ഒരുമണി.
ആഹ് ആഹ് സമയത്ത് എത്ര കുട്ടികളുണ്ട്.
ഒരു കുട്ടീ തന്നാ എടുക്കുന്നത്. എ
ആഹ് കുട്ടിയക്കല്ലേ അല്ലല്ലേ ഒരു കുട്ടിക്കൊര് ടീച്ചർന്നൊള്ളാരിക്കല്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് ആഹ് അയ്ശരി
ഉം
ഉം
പിന്നെ അപ്പ രാവിലെ പച്ചരി ദോശക്കെന്താ കറി
ചെറുപ്പയർ.
ആഹ് ചെറുപയറെല്ലാരും കൂട്ടോ
ഓഹ് അത് നമുക്കക്കെ പറ്റും.
ആഹ് ആഹ് ആഹ് ചെ തേങ്ങരച്ചിട്ടാ വെയ്ക്ക്ക ചെറുപയറ് കറി
ഇല്ല ഇല്ല നമ്മൾ തൂമ്പിക്കല്ലോ ഇത് വെച്ചിട്ട് തക്കാളിയും, പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഒന്ന് ഉള്ളി ഇട്ടിട്ട് തൂമ്പിക്കോ
ആഹ് ആഹ് ആഹ് ആഹ് ഇവിടെ ചെറുപയറുകറീണ്ടാക്കിയ ആരും കൂട്ടൂല്ല അതാ ഞൻ ചോയ്ച്ച ആരേം കൂട്ടു ട്ടോന്ന്
ആഹ് യ്ശരി അങ്ങനത്തെ ഇഷ്ട കടലകള്ങ്ങനത്തെക്കെ ഇഷ്ടാട്ടോ രാവിലെ അത്കൊണ്ടെന്തെ കറിയായാലു ഇവര്ക്കെല്ലായ്ഷ്ട
ആഹാ ഹാ ഹാ മോള് മോക്കും മോനിക്കു ഒക്കെ ഞാന് ചെലപ്പം ചോറിലങ്ങനെ അറിയാണ്ട് ചെറുപയറ് വേവിച്ചിട്ടങ്ങ ഒടച്ചങ്ങ് കൊടുത്തേക്കും. വാരി കൊടുക്കുമ്പോം ശരീരത്തി എത്തേണ്ടിറ്റേ
ആഹ് അതെ പേർ വർഗ്ഗങ്ങളൊക്കെ ഇങ്ങത്തന്നെ ആഹ അതെ അഹ് ശരി ഉം പിന്നെ എന്തൊക്കെയാ? ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാട്ടോ. ആഹ് ഓക്കെ ഓക്കെ എ ആഹ് ഓക്കെ.